ഭ സ് ഭക്ഷണം കഴിച്ചോ ഓ കഴിഞ്ഞു ഇഞ്ഞ് ഒർങ്ങാ ആ ഞാനും കഴിച്ച്
ഉം
ഇയ് കൈചീലെ
ആഹ മോനോ ഞങ്ങൾഎല്ലാരും... കഴിക്കായ്ർന്ന്
ആ ആ പിന്നെ എന്തൊക്കെണ്ട്
ഇജ്ജാണ്
ആ അവിടത്തെങ്ങാനും പെണ്ണ് കിട്ടാനുണ്ടോ
പെണ്ണിനെ പെണ്ണിനെ കിട്ടാൻണ്ട്‌ പക്ഷേ ഞഉം... അടുത്ത്ണ്ട് പക്ഷെ അവര് തെരുആവാം കൊറേ ആൾക്കാര് അവളെ ചോയ്ച്ച്ക്ണ്
ആ
തെരുവോ കിട്ടാണങ്കിൽ ഞാൻ ഈ നമ്പർക് വിളിക്കണ്ട്ട്ടാ ചോയ്ച്ചാല്
ആഹ ഇപ്പൊ കുട്ടികക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് പെണ്ണൊന്നും കിട്ട്ണില്ലാ
ഇല്ലിയാ കിട്ട്ണ്ഇല്ല്യാ ഞാ ഉ അവര്ണ്ട് പക്ഷെ ത്ത്.. പരിക്കന സോള എന്തോ പിക്കന്ന് കൊറേ ആൾക്കാര് വന്ന് ചോയ്ച്ചിട്ട് കൊടുത്ത്ട്ടില്ല ഇഞ് അവരെ കുടുംബത്തിൽ ആരെങ്കിലും പോയി ചോയ്ച്ചിട്ട്ക്ണ് ആാവോ
ആ ആഹാ
ഇതിൽ എടക്കൊക്കെ പെൺകുട്ടികളുണ്ടഇരുന്ന് ഒക്കത്തിന്റിം കല്യാണം കഴിഞ്ഞഞ് അവോണ്ട
ഉം ഇപ്പഞ് പെൺ കൂട്ടിയോൾക് ഓരോ ഡിമാന്റുകളായി കിട്ടാനെ ഇല്ലാ
ഡിമാന്റ്ആണ്
ആ ഹാ ഓര്ക് ന്നെ പഠിക്കണം
ഉം
അങ്ങനെക്കായിട്ട് കൊറേ ഡിമാൻഡ് പറയല്ലെ
അതന്നെ പഠിക്കാൻന്നന്നെണ് ഓരോ പെൺ കുട്ടിയെക് ഇപ്പൊ
സ്വന്തം കാലിൽ ജോലിണ്ടങ്കിൽ ഇപ്പോ കൊറേ ഡിമാൻഡ് പറയല്ലെ
ആ ജോലി
പിന്നെന്തകെ
ആ
എന്താ പറയാണ്ടേ
പുള്ളര് ചോർന്ന്ണ തെര്ക്കാണ്
അതാണ് ആ അപ്പൊ ഓരോന്നിന് കറി കട്ടിട്ടിയാ അനൊക്കെ ഓരോന്ന് വെച്ചോട്ക്ക
ആ ഒരു അവ്ട്ത്തോക്കെ കഴിഞ്ഞു വേഗ വേകയച്ച
കുട്ടികളായതോണ്ട് ഞാൻ കൈച് നമുക്ക് കൊടുക്കും ഓല്‍തിപ്പോ ആ കാക്കാന്റെ മോനക്ക്പ്പൊ കൊടുത്തിട്ട് ഒർങ്ങി തൂങ്ങുംബ ങ്ങനൊക്കെ ത് ഉർളങ്ങെനെ കൊയ്ഞ്ക്ണ്
ഒർങ്യാ പിന്നെ ആ ആ ഒറ്ങ്ങിയാല് പിന്നെ നേരത്ത്‌ കണക്കായിം ചെയ്ത് രാത്രി ഒറ്ങ്ങുല്ല
ഉം ഒറ്ങ്ങിയാല് ഇതന്നെ തിന്നാ പിന്നെ പണിയാണ്
ആ ആ പോറ്ത്തൊക്കെ പോവല്ണ്ടോ
ആര് ഞങ്ങളാ ഉം ഞമ്മളേ ഇപ്പൊ പോയിട്ട് കൊറായ്‌ക്ണ്
ഉം അവസാനങ്ങോട്ടാ പോയത്
ഏ
അവസാനായിട്ട് എവടെ പോയതോയ്ക്ക
അത് ഞങ്ങള് കോഴിക്കോട് ബീച്ച്
ബീച്ച് ആ ആ ആ
ങ്ങള് പോക് ആ ഇങ്ങള്പോക്ക്ല്ല്യല
ആ എപ്പളെങ്കിലാെക്കെങ്ങനെ പോകും പോര് ത് വെടെ നാട്ടില്ള്ള സമയത്തൊക്കായിട്ട്ങ്ങനെ പോവും ഓ ഒരട്ടോക്കെ വന്ന്ക്ക്ണ്
ഉം ഞങ്ങളങ്ങട്ട് പോവും ന്ന് കാർ വ്ട്ന്ന് കൊർച്ച
കൊർച്ചല്ലെ ഒള്ളൂലെ അതോണ്ട് വേം പോവാ ഉം ഉം
കണ്ട് പ്പോ കൊറേ വീട്ടി ഉം പിന്നെ ങ്ങട്ടോക്ക് ങ്ങളെ ഹസ്ബന്റിന്റെ കു ട്ട്ണ്ലെ അത് കേക്ക്ണെ ഏ ഉ
വന്നിട്ട്പ്പോ രണ്ട് മാസായി
ഏ ഗൾഫിലെര്ന്ന്
ആ
ഉം
വന്നതേര്ന്ന്
പോവാൻ ടൈമായാ
ആ കൊസ്മാെതൊക്കെണ്ടാവും
പട്ത്ത്‌ ആ ഞങ്ങള് പ്പം പിന്നെ പ്പം ഞാൻതാണേ മെഡിക്കൽ റപ്പായിട്ട് പോവാണ് ഗൾഫിലേയ്ര്ന്ന് ഇപ്പ മെഡിക്കറ പ്പായിട്ട് പോവ ഈ മര്ന്നിന്റെ സപ്ലൈ ആ അ അതങ്ങനായി പോവാണ്
ആ
ആ
പിന്നെന്തൊക്കെ അ ആ ഏതായാലും ഞാൻ ചോദിച്ച കാര്യം ഏതായാലും മറക്കണം ഒന്ന് നോക്കോണ്ടി
ഞാ നോക്കണ്ട് ചോയ്ചോക്കണം അവരോടെ
ഇപ്പ ആ ഞാൻ ക ഔ ഇപ്പാ മ ഓൻ പറയും എന്തായാലും സ്നേഹിച്ച പെണ്ണ് കി ട്ടി എല്ലാത്തോർക്കൊന്നും പെണ്ണില്ല്യ ഓര് കയ്ച്ചിലായി പ്പം ഡിമാന്റാണ്ന്നൊക്കെ പർഞ്ഞിട്ടെ ഭയങ്കരതാണ്
അമ്മള് ഇങ്ങനെ വർത്താന അമ്മള്ങ്ങനെ വർത്താന പറിംമ്പള് വേറെ ആൾക്കാര് ഇങ്ങനെ ജോലിന്റെങ്ങനെ പറിണ് ണ്ട്
അ ആ
പ്പൊര് പെങ്കുട്ടി പറഞ്ഞീര്ന്ന്ന്നോട്
അ അ ആ
അൻ അന്നോട് പറയലുണ്ടാ?
ഏഹ് ആഹ് എങ് എങ് എങ്ങനെ?
ഇപ്പൊ പറഞ്ഞീര്ന്ന് നമ്മള് പൈസ ഒപ്പിച്ചിട്ട് നമ്മുക്ക് വേറെ നല്ലൊരു ജോലിണ്ട്ന്ന് ഒക്കെ പറഞ്ഞീര്ന്നു.
ആഹ് ആഹ് ആഹ് അഹ്
ഉം അന്നോട് പറഞ്ഞിരു ന്നോ? ഉം എന്നോട് പറഞ്ഞി രുന്ന്. അപ്പോ പെങ്കുട്ടിങ്ങനെ വിളിക്ക്ണ്ട്.
ഏഹ് എന്താണ് എങ്ങനെയാ സംഭവം എങ്ങനെയാണവര്?
എന്താ എന്താ വേടിക്ക എന്തൊക്കോ പറഞ്ഞിര്ന്ന് എന്റെ നാ നാത്തൂനും ഞാനും കൂടെ ചേരണംന്നൊക്കെ പറഞ്ഞു.
പറ്റണെങ്കിലൊക്കെ അമ്മക്ക് പറ്റു ഏഹ്
അൻക്ക് പറ്റോ?
അഹ് അഹ് ആഹ് ആഹ്
ഏഹ്
ആഹ് പറ്റതയ് പറയേണ്ടി എന്തൊക്കെ എങ്ങനെണ്ന്നുള്ളത്
അൻക്ക് പറ്റാണെങ്കി ചേർന്നോ ജ്
അഹ് ആഹ് അഹ്
ഏഹ്
അഹ് ആഹ് നോക്കട്ടെ ചോയിചോക്കട്ടെ
ഉം ഞനവളെ നമ്പർ അന്റെ വാട്സപ്പ്ക്ക് ആക്കിതര്ണ്ട്
എങ്ങനെ
ആഹ് അൻ അവളെ നമ്പർ അന്റെ വാട്സപ്പക്ക് ആക്കി തരണ്ട്
അഹ് അഹ് ആഹ് അയിക്കോട്ടെ
ലേ ചേര്ന്ണ്ടേ ചേർന്നോ മാണങ്ങാ അൻക്ക് മാണെങ്ങിലേ
അത് രു ഒരു ഒരാളിന്നോട് പറഞ്ഞിട്ടുണ്ടായ്രുന്ന് എന്താണ് ന്തേ ഇങ്ങനെ ഒരുപാട്ങ്ങനെ വല്ലാണ്ടങ് ശ്രദ്ധിച്ചീല്ല
ആഹ്
അതെ ല്ല ല്ല ഇത് എങ്ങനെ സംഭവം ന്ന എങ്ങനെർഞഹ് ങ്ങള്
തെന്താ കോയിനന്തോ ഇതാക്ണാ ല്ലടീ ആഹ് അഹ് അന്നോട് പറഞ്ഞിരുന്നാ ആരെങ്കിലു
പോയോന്ന് പറഞ്ഞു ആ പോയമ്മേ എണിറ്റ്‌ നോക്ക്‌വാ
ആ
അന്നോട് പറഞ്ഞിരുന്നോ ആ പൈസ കൊറച്ച ഇറക്കണന്ന് പറഞ്ഞ് ഇപ്പൊ തൽക്കാലം ഞങ്ങോട് പറഞ്ഞ അയ്യായിരം റുപ്പിയ ഇറക്കിയാ മതി യെന്ന് പറഞ്ഞ് എന്റെ നാത്തൂവിനോടും രണ്ടാളും കൂടി പത്ത് കൊട്ക്കണോ
ആ ആ അതൊന്നും പറ്റൂല നമ്മുക്ക് കഴൂലാ
ഉം
എനിക്ക് അങ്ങനത്തെന് താൽപര്യംഒന്നുംയില്ല ഇല്ല്യ ഇല്ല്യ ഞാൻ ഇല്ല്യ രണ്ട ത്തിനും താല്പര്യല്ല ആ ഞാൻ ഇ നേരന്നെ നേരന്നെ പറഞ്ഞോ ഉം എൻക് കയ്യൂലാ പറ്റൂലാന്ന് പറ
ഹസ്സ് എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ഉംഅ ഇോട് പൈസ പറഞ്ഞിട്ടിയാ പൈസ പൈസൊന്നും വേണ്ടന്ന്റിഞ്ഞത് ൽ സാനത്ത്ത്തല്ലേ അഎന്തോ സ്റ്റാറ്റസക്കെ വെക്കുണ്ടോ സ്റ്റാറ്റസ് വെക്കാ ചോറൈക്കണ്ടേ എന്താ തോണണ്ട് ആ കസ്റ്റമർക്കാറായിട്ടാ ഫോളോയ്യ കസ്റ്റമർക്കാരായിട്ട് ഫളോ എന്താണ്
പിന്നെ സംസാരിക്കാം
ഉം ആയിക്കോട്ടെ
പിന എന്തൊക്കെയാ
ക്ക വച്ചിക്കുന്ന ഹലോ ഹലോ ആ ആഹ ആയിക്കോട്ടെ ആഹ കേക്ക് ണ്ട് ടൈം ആയിട്ട്യ വിത്ത് ടൈം ആയിക്കണന്ന്
ഇട്ടില്ലിയ
ആയിട്ടില്ല ഏഴേ ആയിട്ടള്ളൂ ഇഞുണ്ട് ഇനി മൂന്ന് മിനിറ്റ്ണ്ട്ല്ലേ
ഈ ആദ്യം കഴിച്ചോന്നിട്ടാണ് കുട്ടികൾ കൊട്ക്ക്ണത്
ഏ
ആദ്യം കഴിച്ചിക്കണ കുട്ട്യക്ക് കൊടുക്കാർച്ചിക്കാ
അത് ഞങ്ങള്ൾഎപ്പോഴോ വെള്ളമ്പി വെച്ച് കൊടുത്ത്ക്കണ ആറ്റങ്ങെള്അലിച്ച അലിച്ച അലിച്ചിരിക്കറ്
ഇരിക്കാ ആ
ഉം അതന്നെണ് പണി നീ അത് നീ കൊഴച്ചിട്ട് പോകും നമ്മളെ ഇവിടുന്ന് നഞമ്മൾ ഇവിടുന്നാ ഉള്ളു പോയാല് കഴിച്ചിട്ടാണ്ട് മെല്ല മുങ്ങ അല്ലെങ്കില് ആ പകുതി ഭാഗം തിന്നിട്ട് പകുതി ഞങ്ങളെ ചോറ്റിന്റെ ചെമ്പട്ടിക്ക് കൊട്ടിയിട്ട് മെല്ലെ മുങ്ങ എന്നാലും തിന്നല് കഴിഞ്ഞിക്ക്ണ്
കഴിച്ചിരിക്കല്ല
ഉ ഹും തിന്നല് കഴിഞ്ഞിക്കണ്ന്നറിയോ നല്ല വളവന്മാരാണ് ഇവിടെള്ളോര് അനക്ക് വാണേ കൊണ്ടോയ്ക്കോ ഞങ്ങൾ ഫ്രീയാണ് അൻക്ക്
പറെണാള് ഇവിടെ തന്നെണ്ട് ഇതന്നെ മതി ആഹ് ഒന്നിന്
എന്താ അറിയാ എല്ലാം അവരണ്ടും കൂടി ഇപ്പൊ ഒന്നയ്ക്കിണ് അറ്റേറെറങ്ങള് കീരീം പാമ്പും മാര്യേരിന്ന് കല്ലും പൊടിം ഉം തല്ലിണ്ടാക്ക
ന്റെ മോള് അങ്ങനെയാ എ എല്ലാം ഓല് നന്നാവും അമ്മള് മോശവും ചെയ്യും
ഉം ഉം ആഹ്
അവ്ടപ്പ് എണ്ണ ഒന്നായത്
താ രണ്ടും കൂടി എക്കാക്കാന്റി ഇന്റ മോനും കൂടി ഒന്നായിക്കണ് ഇപ്പൊ കൊർച്ച് ഇപ്പ ഇക്കൊല്ലോ ഇങ്ങനായ കഴിഞ്ഞാല് ഇപ്പ നല്ലംപോലണ്ട് ഇപ്പ എന്താന്നറ്യൊ അറിയ ഒരുമിക്ക്ണത് ഏതെങ്കിലും ഒരു കുയ്യാ ഈ കൊളാ തോടാ വല്ല എവിടേങ്കിലും അയില് കുളിക്കാ കുളിക്കാനൊക്ക ആവുമ്പളാണ് ഇങ്ങ ആഹ് ഒരുമിക്കല്
ആഹ് അയില് എന്തേലൊക്കെ തീരുമാനണ്ടാവും അതൊക്കെ
പൈല്
ആഹ്
ഒരാൾക്ക് മീൻ പുടി പുടിക്കാൻ പോക്ക് ഭയങ്കര ഇഷ്ട കാക്കാനും മോന്ക്ക് ഉം
ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ടാവും
ആഹ് ഓൽക്ക് പിന്നെ അങ്ങനത്തെ പരുപാടികളൊക്കെ ഇണ്ടാവും
ആറാം ക്ലാസ്സിലാണ്
ആറിലാ അ അ
ഉം ഉം ഇന്റ മോൻ ഏഴാം ക്ലാസ്സിലാണ്
ശരിട്ടോ ഞാൻ വിളിക്കട്ടോ
ആയിക്കോട്ടെ അത്തായി